ഹ
ഗുടആഫ്റ്റർനൂൺ കേൾക്കാമോ?
ആഹ കേൾക്കാം കേൾക്കാം എന്ത്ണ്ട വിശേഷം?
ആ നല്ല വിശേഷം അവ്ടെയോ?
ആഹ ഇവ്ടയും സുഖായിട്ടിരിക്കുന്നു കുഴപ്പൊന്നില്ല ആഹ് അപ്പൊൾ. നമുക്ക് ഇന്ന് ഡ്രോയിങ്സിനെ പറ്റിട്ട് സംസാരിച്ചാലോ?
നമ്മുടെ ടോപ്പിക്ക്.
ഡ്രോയിങ്. ഹലോ
ഹലോ നമ്മുടെ ടോപ്പിക്ക്.
നമ്മുടെ ടോപ്പിക്ക് ഡ്രോയിങ്ങ്.
കേൾക്കാമോ?
ആഹ് കേൾക്കാം കേൾക്കാം കട്ടാവുന്നുണ്ടോ? നമ്ക്ക് ചിത്രരചനയെ പറ്റി സംസാരിച്ചാലോ?
ചിത്രരചനയെക്കുറിച്ച് സംസാരിക്കാം.
ഓക്കെ എങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ വര
എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ തോന്നോ.
ഇല്ല കേക്കാം.
താങ്കൾ പറയുന്നെ എനിക്ക് കേക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
ആണോ കേക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കേക്കാമോ?
താങ്കൾ പറയുന്ന കേക്കാ ബുദ്ധിമുട്ടുണ്ട്.
ആഹ നമ്ക്ക് ചിത്രരചനയെ പറ്റി സംസാരിച്ചാലോ? ഓക്കെ ഏഹ് എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്ക്ന്നെ ഒരാളാണോ?
ചിത്രം വരയ്ക്കാൻ ഇഷ്ടവാ ഞാന്. ആ പ്ലസ്ടുവലൊക്കെ ഇതുപോലെ റെക്കോർഡ്സ് വരച്ചിട്ടുണ്ട് അല്ലാതെ വരച്ചിട്ടി. ല ഏമ് ഒരം ചിത്രം വരക്കില്ല കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരച്ച കൊടുക്കാറുണ്ട്. ആഹ് പെർഫെക്റ്റ് എമ് ആർട്ടിസ്റ്റ് ഒന്നുവല്ല ജസ്റ്റ് ചുമ വരക്കും.
ഓക്കെ നമ്മളിപ്പം. എഹ് എല്ലാവരും ആർട്ടിസ്റ്റ് ആവണൊന്നില്ലല്ലൊ അപ്പൊ നമുക്ക ചെറിയ കുഞ്ഞു പ്രായം മുതല് നമ്മൾ വരയ്ക്കുവല്ലോ? ഹലോ?
അതെയതെ.
അതെ.
നെറ്റ് വർക്ക് ഇഷ്യൂണ്ട്.
ഓക്കെ ഓക്കെ ക്ലൈമറ്റ്ക്കെ. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നണ്ടായിരിക്കും മേബി കേട്ടോ.
ആയിരിക്കും.
ഓക്കെ ഇപ്പം ഹയൂഷ്വലി ഞാൻ അങ്ങനെ വലിയ ആർട്ടിസ്റ്റൊന്നു അല്ല. പക്ഷെ എനിക്ക് പടം വരയ്ക്കാനിഷ്ടണ്. ഹലോ.
എന്തൊക്കെ വരയ്ക്കും?
ആഹ് എനിക്. അതെ അതെ എനിക്ക് യൂഷ്വലി ഇപ്പം നമ്മൾ ഈ പേപ്പറിൽ വരയ്ക്കുമ്പം എനിക്ക് കൈ വിറയ്ക്കും. കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ.
കേൾക്കുന്നില്ല.
അണോ എനിക്ക് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്.
താങ്കൾ പറയുന്ന എനിക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ.
ഇപ്പൊ കേക്കാമോ.
അവിടുത്തെ എന്തോ ഇഷ്യൂ ആന്നാ എനിക്ക് തോന്നുന്നെ.
അതെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കാം മേ ബി മഴയൊക്കെ ആയതുകൊണ്ട്. ഹലോ
ഹലോ കേൾക്കാമോ?
ആഹ് കേൾക്കാം കേൾക്കാം.
താങ്കൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കുന്നില്ല.
ഹലോ ഇപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേക്കുന്നില്ല
ഹലോ ഹലോ
ഹലോ ഇപ്പ സംസാരിച്ചേ.
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ.
ആഹ് ഇപ്പൊ പറഞ്ഞോ.
ആഹ് ഓക്കേ എനിക്കാണെങ്കില് പേപ്പറിലൊക്കെ വരയ്ക്കുമ്പം കുറെേ ബുദ്ധിമുട്ട് അനുഭവ പ്പെട്ടിട്ടുണ്ട്.
ഏത് വിധത്തില്.
അഹ് നമുക്ക് ചിലപ്പോം നമ്മളൊരു ഫേസ് വരക്കാൻ നോക്കിയാൽ ചിലപ്പോ കണ്ണ് ശരിയാവില്ല മൂക്ക്. ശരിയാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
ഓഹോ ഓക്കെ.
പക്ഷെ എനിക്ക് പക്ഷെ നമ്മുടെ ഭിത്തിയില് ഏതൊരു പടം തന്നാലും. വരയ്ക്കാൻ പറ്റും വാൾ പെയിന്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഓക്കേ.
വരക്കാറുണ്ടോന്ന് ചോദിച്ചാ അങ്ങനെ പോയി പഠിച്ചതൊന്നല്ല നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമ്മള്. ചെയ്യുന്നതാണ് നമ്മൾ ഈ യൂട്യൂബില അതെ യൂട്യൂബിലൊക്കെ കണ്ട് ഓരോരുത്തര് ചെയ്യത്തില്ലേ. അങ്ങനെ കണ്ട് കോവിഡ് ടൈമില് ചെയ്യാൻ തുടങ്ങിയതാണ്.
ഓക്കേ.
ഇ നമ്മള് എനിക്കിപ്പം നമ്മള് ചിത്രരചനയുടെ കാര്യം വന്നപ്പോ നൊസ്. സ്റ്റഡീച്ചത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ്. ആഹ് നമ്മള് ഒരു ടൈമിലൊക്കെ ആണെങ്കില് നമ്മളെ കമ്പ്യൂട്ടറില് കൊണ്ടുപോയി പടം വരപ്പിക്കുല്ലോ കാർട്ടൂൺ പട വൊക്കെ.
അതെ, പ്ലസ്ടുവിലൊക്കെ റെക്കോഡ്സ് ഒക്കെ വരച്ചിട്ടുണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്. പ്ലസ് ടുവില് നമ്മള് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാരും ചെയ്യാറുണ്ടല്ലോ. ആഹ്, കൂടുതലും ബയോളജി റിലേറ്റഡ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മക്ക് വര വരക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അതെ ഒരുപാടുണ്ടല്ലോ വരക്കാനൊക്കെ. ഇനി എനി എനി അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടം, ആ നമ്മുടെ വാൾ പെയിന്റിംഗാണ് നമ്മള് സ്കെച്ച് ച്ച് വെച്ചിട്ട് ചെയ്യുന്നതൊന്നുല്ല. നമ്മള് പെയിന്റ് യൂസ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഹലോ കേൾക്കുന്നില്ല.
എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഹലോ കേൾക്കുന്നുണ്ടോ ഇപ്പൊ?
ഇപ്പൊ കേൾക്കുന്നുണ്ട് സംസാരിച്ചു തൊടങ്ങുമ്പോ കേൾക്കുന്നില്ല.
ആ ഇപ്പൊ പറ്റുന്നുണ്ടോ ചെലപ്പം റേഞ്ച് ഇഷ്യൂ കാരണമായിരിക്കും. റേഞ്ച് ഇഷ്യൂ കാരണമായിരിക്കും കട്ടായി പോവുന്നത് ഇപ്പൊ അതെ അതെ കട്ടാവുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാം കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ
ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ട് പറഞ്ഞോ.
ആഹ് ഓക്കേ ആ ചെലപ്പോ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിന്റെത് കൊണ്ടായിരിക്കും റേഞ്ച് ക ട്ടാ കുന്നതേ. അതെ മഴ ഇവിടെ അത്യാവശ്യം ഹെവിയാണ്.
ആഹ് അതുകൊണ്ടാ.
അതെ അപ്പൊ എങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലുക്കെ ഈ അടു ടക്കൊക്കെ വരയ്ക്കാറ് വരച്ചിട്ടുണ്ടോ എന്തെങ്കിലൊക്കെ?
ഞാൻ ഇപ്പം കുട്ടികൾക്ക് വരച്ചു കൊടുക്കും ആ പിന്നെ ആ പിന്നെ പിന്നെ പ്ലസ്ടുവില് വരച്ചത് ഞാൻ പറഞ്ഞല്ലോ ബോട്ടണിം സോളജിം ആഹ് മൊത്തം വരക്കുവായിരുന്നോ? അപ്പം എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ ഒന്ന് ചിന്തിച്ചു ഓ ഞാൻ ഇത്രയ്ക്ക് പടം വരയ്ക്കുവോ ന്ന് ഞാൻ ചിന്തിച്ചു പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ടോട്ടലി ആഹ് പിന്നെ ആ ഈ ടച്ച് മൊത്തം വിട്ടു, അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴൊക്കെ ഉം അത് ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. എക്സ്ട്രാ സബ്ജക്റ്റ്ന്നും പറഞ്ഞോണ്ട് ആ സബ്ജക്ടിന് ഞാനപ്പൊ ഡ്രോയിങ്ങിന് ചേർന്നാരുന്നു. എന്നിട്ട് ഞാൻ ആം ഉം അപ്പൊ ഞാൻ ഇരുന്ന് വരയ്ക്കുആയിരുന്നു.
ആണോ ഞാനിപ്പോ യൂഷ്വലി എനിക്ക് ബോർ അടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ നമ്മള് ഈ ആ ഗൂഗിളില് സെർചെയ്തിട്ട് മണ്ടാല ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പെനന് വെച്ചിട്ട് വരക്കുന്ന ഒരുതരം ഡ്രോയിങ് ഉണ്ട്. ചുമ്മാത നമ്മള് കുത്തി വരക്കുന്ന പോലെ.
ഓക്കേ
അപ്പൊ അതിനക നമ്മക്ക് നമ്മള് സ്ട്രെസ്സ് റിലീസ് ആകും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ചെയ്യും നമുക്കല്ല ഫൈനലി നമ്മള് ചുമ്മാ ഒരു പെൻ വെച്ചിട്ട് വരച്ചാലും നമുക്കൊരു ചിത്രം കിട്ടും അതിനകത്ത്.
ഓക്കേ
അങ്ങനത്തത് നമ്മളിപ്പം ആഹ് എന്തെങ്കിലും ആഹ് മണ്ഡാല ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് ആർട്ട് ആണ്
കേൾക്കുന്നില്ല
മണ്ഡാല ഡ്രോയിങ് എന്ന് പറഞ്ഞാലേ അതൊരു ടൈപ്പ് ഓഫ് ആർട്ട് വർക്ക് ആണ് അത് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ് സെർച്ച് ചെയ്താ അറിയാൻ പറ്റും അത് ഭയങ്കര
അടിച്ചു കൊടുത്താൽ മതിയോ
ആഹ് അത് നല്ല രസമാണ് സർക്കിളിനകത്ത് ആഹ് കുറെ ഷേപ്സ് ഓഫ് സംഭവങ്ങൾ വരുന്നത്
ഓക്കെ അതെന്താ സ്ട്രെസ്സ് റിലീസാ
ആഹ് സ്ട്രെസ്സ് ഒരു പരിധിവരെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും
ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയൊരു കാര്യം കേൾക്കുന്ന
ആഹ് പിന്നാന്ന് പറഞ്ഞാല് നമ്മള് ആഹ് ഒരു പേപ്പറിലാണാങ്കില് ചുമ്മാ പെൻ വെ വെച്ചിട്ട് കുത്തി വരക്ക്യാ എന്തെങ്കിലും നമ്മള് ചുമ്മാ ദേഷ്യം വന്നിട്ട് പേപ്പറൊക്കെ ചുരുട്ടി കളയത്തില്ലെ
അതിനെയാണോ അങ്ങനെ പറയ്ന്നേ
ആഹ് അഹ് മാണ്ടലാ ഡ്രോയിങ് അല്ലാ അത് വേറെ ഡ്രോയിങ്ങ് ഇതന്ന് പറഞ്ഞാല് നമ്മള് പെൻ വെച്ചിട്ട് കു ത്തി വരച്ച് നമ്മക്ക് അതിനാത്ത് എന്തെങ്കിലും സർക്കിളോ കാര്യങ്ങളോ ഒക്കെ കൊട്ത്തിട്ട് ഒരു പോഷനിൽ തന്നെ നമുക്ക് കറുപ്പിക്കാൻ പറ്റും
ഓക്കെ
അപ്പൊ നമ്മക്ക് ഫൈനലി ഒര് പുതിയൊരു ചിത്രം കിട്ടും അപ്പൊ അത് ഒര് ടൈയ്പ്പ് ഒഫ് ആർട്ട് വർക്കാണ്
ഓക്കേ ആർട്ട് എനിക്കിഷ്ടവാ ആർട്ട് ഇഷ്ടവാ കാണാനും ആഹ് അത് ഭയങ്കര കഴിവാ
അതെ അതെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മക്ക് അതൊരു പടം ആവും ആഹ് നമ്മക്ക് കാമായിട്ട് ഇരിക്കാൻ പറ്റും ആഹ് മെന്റർ റില് സാണ് ഒര് തെറാപ്പി പോലെയാണ് ചിത്രം വര എന്ന് പറയ്ന്നാത്
ഏഹ് അതൊരു ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംങ്ങാ ആഹ് ആട് ആട്സ് ഏഹ് ആർട്ട് എന്നാ വെച്ചാ ഉം ഇത്പോലെ നോക്കി വരയ്യക്കില്ലൊ ഇപ്പൊ ഒരാള് നോക്കിട്ട് ഒരാള് വരയ്ക്ക്യാ അല്ലേ അതൊക്കെ എന്നെ കഴിവാ പെൻസിൽ ഡ്രോയിങ് നമ്മള് ഇപ്പേ റീൽസിലൊക്കെ കാണുവല്ലോ ഫോണില്
യാണ് പക്ഷെ നമ്മളത് വരയ്ക്കുമ്പോൾ മാത്രമേ നമ്മക്ക് അതിന്റെ എഫ്ഫർട്ട് മനസ്സിലാവുള്ളൂ പടം വരയ്ക്കന്നാതിന്റെ എഫ്ഫർട്ട്
വരയ്ക്കമ്പോ മാത്രമേ
അല്ല ഇപ്പൊ ചെലര് പറയത്തില്ലോ അവര് ചിത്രരചന ആഹ് ഫീൽഡിന ആണല്ലെങ്കി ഒര് പടം വരച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയും പക്ഷേ ആഹ് പടം വരയ്ക്കാൻ അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇണ്ടാവും അത് നമ്മള് അവര് ഫീൽഡ് ലോട് എറങ്ങി ചെല്ല്മ്പോ മാത്രമേ നമ്മക്ക് അത് മനസിലാവുള്ളൂ
മനസ്സിലാവുവോ സ
അതെ ഞാൻ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ഇത് പോലെ ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നാരുന്നു പഠിക്കാൻ വേണ്ടിട്ട് ആഹ് ഒര് ടൈമിലന്നും വല്ലാതയിട്ട് വരക്കാനൊന്നും അറിയില്ലരുന്നു അപ്പം കുഞ്ഞ് കുട്ടികളുടെ കൂടെ ആരാന്ന് സെക്ഷന് എനിക്കത് ഭയാങ്കരമായിട്ട് ഇൻട്രസ്റ്റിംങ്ങ് ആരുന്നു കുഞ്ഞ് കുട്ടികളാണെങ്കിലി ഇപ്പൊ എത്രല്ലോ ഒരു വയാ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കന്നാ കുട്ടികളാര്ന്നു അപ്പൊ ഈ ത്രീ ഡി എഫക്ട് പോലെ നമ്മള് പടം വരയ്ക്കുവാല്ലോ
അതെ
ഈ ഗ്ലാസിലെ വെള്ളം നിക്ക്ന്നാത് പിന്നെ അത് പോലെ ഒര് പാത്രത്തില് ടൊമാറ്റോ അല്ലെങ്കി വെജിറ്റബിള് വെക്ക്ന്നാത്
ഇപ്പൊ കമ്പ്യൂട്ടറില് ആണോലും ആഹ് ഇത് പോലെ പെയിന്റ് നേരത്തേയൊക്കെ പണ്ടൊക്കെ പെയിന്റേ ഒള്ളാര്ന്നു ഇപ്പൊ ത്രീ ഡി ആനിമേഷൻ പെയിന്റിങ് അതൊക്കെ നല്ലാ രസാ
അതെ ഇൻട്രസ്റ്റിംങ്ങ് ആണ് നമ്മക്കിപ്പോ അത് ക കണ്ടോണ്ടിരി കണ്ടോണ്ടിരിക്കാൻ ബയങ്കര ഇൻട്രസ്റ്റിങ് ആണല്ലോ
അതെ
അതുപോലെ തന്നെ നമ്മളിപ്പോ യൂഷോലി ഇപ്പേ പേരൻറ്സ് ആയാ പോലും കുങ്ങളെയൊക്കേ ഡ്രോയിങ് ഒരു ഫീൽഡിലൂടെ പഠിപ്പിക്കുന്നുണ്ട് സൈഡിലൂടെ
അതെ അതെ അതെ അതെ
ആഹ് അവർക്ക് എല്ലാ മേഖലകളിലും ഒര് ട്ടച്ച് വരും
അതെ
എങ്ങനെ ഇന്നത് വരക്ക്യാൻ ഇഷ്ടാണ് അങ്ങനെ എന്തൊങ്കിലും ഇത് വേരെ ഇങ്ങനെ ട്രൈയ് ചെയ്ത് നോക്കിയിട്ട് ഇണ്ടോ വെരക്കാ
എനിക്ക് ആയില്ല ഇല്ല ഇത് അങ്ങനെ ഇല്ല ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ അപ്പം ഇന്നത്ത വ ഞാൻ വരച്ചില്ല വരച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അന്നേരം ഉള്ള വരയൊക്കെ ഉള്ളൂ പിന്നെ കുട്ടികൾക്കെ ചെറിയ ബേഡ്സ് ഉം ആനിമൽസിനെയൊക്കെ ഇങ്ങനെ വരച്ചുക കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ വരയ്ക്കോന്നുല്ല
ഓക്കെ ഞാനിപ്പ ഇങ്ങനെ വാളിലൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ട് ഇപ്പം നമ്മടെ
ആഹ് എനിക്കിഷ്ടമാണ് ഞാൻ അത് ആസ്വദിക്കും അത് നല്ല രസമല്ലെ ഇപ്പം പെയിന്റ് ചെയ്യുന്നവര് പെയിന്റർമാരൊക്കെ ഇപ്പ ഭയങ്കര അഡ്വാൻസ് ലെവല നേരത്തെ ഇങ്ങനെ ചുവര് കളിലൂടെ
അതെ യതെ ഇപ്പൊ അതിനുള്ള പ്രത്യേക ടൈപ്പ് ടൂളൊക്കെ ഉണ്ട് അവർക്കിപ്പം
കളൊക്കെുണ്ട് എല്ലാം വരയ്ക്കുന്ന എന്നാ കഴിവ അവർക്ക് ആഹ് നല്ല ഉം മറ്റേ കഫകളിലൊക്കെ ആഹ് ആർട്ട് ഈഹ് പിന്നെ ഇങ്ങനെ വാൾസിലൂടെ വരച്ചേക്കുന്നത് അതൊക്കെ നല്ല ഫൈന നല്ല നൈസ നല്ല കാണാൻ തന്നെ നല്ല രസമാണ്
അതെ അതെ അതന്ന് പറഞ്ഞാല് അതെ അതെ നമ്മളിപ്പോ ഒരു ചായക്കടയിൽ ചുമ്മാ ചായ കുടിച്ചിട്ട് വരുന്ന പോലെല്ലല്ലോ ആ ആമ്പിയൻസ് അടിപൊളിയാക്കും
അതെ അതെ അതെ അതെ വീടുകളിലാണേിലും ഹാളില് ഇങ്ങനെ ആർട്ടൊക്കെ വരച്ചു പോകും പെയിന്റർമാർ അത്ര ഈഹ് നല്ല നല്ല ക്വാളിഫൈഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ആർട്ടോക്കെ ഇങ്ങനെ ഹാളി വരച്ച് വെക്കുന്നത്
അതെ അതെ പണ്ടുള്ള വീടുകളിൽ മാത്രമായിരുന്നു ഇങ്ങനെ പെയിന്റ് അടിച്ചിരുന്നത് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇവിടെ എസ്റ്റേ എസ്റ്റേറ്റിക്ക് ലുക്ക് വൈസ് നോക്കുന്നവരാണല്ലോ അപ്പൊ അവര് കൂടെ വീട് അട്രാക്റ്റീവ ആക്കാൻ നോക്കും അതെ അതെ
ഉം
ആഹ് പിന്നീട്ന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറയാൻ വന്നന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ഒരാളായത കൊൊണ്ട് ഞാാന് സ്റ്റിച്ച് ചെയ്യാറുണ്ട് നമ്മുടേതായ ഡ്രസ്സ് അപ്പൊ അതില് ചുമ്മാതെഹ് നമ്മളിങ്ങനെ ബീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മള് ചുമ്മാത ആഹ് ആ ഡ്രസ്സസിന് മണ്ടേക്കൂടെ ഒരു പടം വരച്ചിട്ട് എന്നിട്ട് അത് ബീറ്റ്സ് വച്ചിട്ട്
ആഹ് ആഹ് എനക്ക്ഷ്ടവാ അതുപോലെയൊക്കെ